ഹലോ
ഹലോ അഹ് കേക്ക്ണില്ലേ? കേക്ക്ണില്ലേ?
കേക്കിൺല്ലാ കേക്കിൺല്ലാ
കേക്കിണില്ലാ
ഇങ്ങൾ കൊർച്ച് സൗ ഒർക്കെ
പ്പളോ
ആഹ് ഇപ്പോക്കെ
ആഹ് പറയ് ന്നട്ടെന്താ ഫുഡ് കഴിച്ചോ?
ഫുഡൊക്കെ കഴിച്ചില്ല ഞാനീ കടയെ ള്ളപണി ഞാ അങ്ങാടിക്കണ്ട് പോന്നാ പേരെന്നാ സെരിയാവൂലെയ്
ഓഹ്
പെരേന്നെ ഇമ്മങ്ങനെ ചോയ്‌ച്ചോണ്ട്ക്കും ആര ആര ആരാന്നെ
ഹഹ് അതന്നെ ഇവിടിം
സൗണ്ടങ്ങാനുംപ്പങ്ങൾത് സൗണ്ട ങ്ങാനുംങ്ങൾത് കേട്ടാലെ പിന്നെ അവ്മതി അല്ല സീന്നൊന്നുംണ്ടാവൂല പക്ഷെ ഏഹ്
അനക്ക് കുറച്ചൊരു സീനൊള്ളൂ ഇവടെ നല്ല സീനാണെ
ഇൻക്കങ്ങൻത്തെ സീനൊന്നുല്ല ഇന്നോട് പിന്നെ ചോർന്നുബളൊക്കെങ്ങനോക്കും
ഓഹ്
ആഹ് ഇഞ്ഞിപ്പേ ഇഞ്ഞിപ്പം മാറ്റി പോകുമ്പേ ഏ ജ് ഓളെകാണാം പോവല്ലേ ഞാൻ
അത് നല്ലതാ എങ്ങനെണ്ടായിന്നു സ്കൂൾ ലൈഫൊക്കെ
സ്കൂളൈഫൊന്നും കുഴപ്പല്ല സ്കൂള് പ്ലസ് ടു ഉം പ്ലസ് ടു നല്ല അടിപൊ അടിച്ച് പൊളിച്ച കച്ചറായിട്ടും സസ്പെൻഷനായിട്ടും
ആവു ഫുള്ള് എൻജോയ്മെന്റന്നാവുലെ
ആഹ് അങ്ങൻത്തൊക്കെ വാണം ഇങ്ങളെ സ്കൂള്ത് അവിടെ അടിയൊന്നുണ്ടാവൂലല്ലോ
സ്കൂളില് ആഹ് ചെക്കമ്മാര് തമ്മിലടിണ്ടാക്കും പെണ്ണ്ങ്ങളമ്മിലൊന്നും ഉണ്ടായ്ട്ടില്ല പെണ്ണുൾ തമ്മിൽ പത്താം ക്ലാസ് പഠിക് ക്കുമ്പോന്നുണ്ടായിന്ന് തോന്ന്ണ്ട്
പത്താം ക്ലാസ് പടിക്കുമ്പളോ
ഞങ്ങളൊക്കെ എന്താന്ന് വെച്ച വിചാരിച്ഞങ്ങളൊക്കെ വല്യ ടീംസാണ്
ഹേ
അതെ അതൊണ്ട് പിന്നെ വീട്ടേര് കർക്കൊക്കെ നല്ല വിശ്വാസാണ്
ഉ ചെക്കന്റെ കാര്യം പെരക്കർക്കറിയില്ലല്ലോ
ഹേ
ഹഹ്
അതിന് പറയാൻ ടൈം ആയിട്ടില്ല ടൈമായ പറയും
അല്ല അതിന്റെ മുമ്പ് പറഞ്ഞാല് പിന്നെ കോളേജ് വിടൽ നിക്കുവോ
പറയണ ഞാൻ പറയുന്നില്ല ചിട്ടാ ന്തിനാപ്പോ എല്ലാരും സെറ്റിൽ ആയിട്ട് പോരെ
നിങ്ങൾക്ക് ഏട്ടൻലാല്ലോ
ഇല്ല
അതോണ്ട്സുഖ
ആഹ്‌ എന്തിനാ ഏട്ടൻ അളിയണ്ടല്ലോ
അളിയൻ വാല്ലിയെ സീ
പക്ഷെ ഇവിടെ സീനാണ് കാരണം
ചേട്ടന്മാരിണ്ടല്ലോ
ഞങ്ങള് എനിക്ക് ഇക്കാക്ക് ബന്താണ് കാരണം രണ്ടു വീടപ്പറത്താണ് അപ്പൊ ഞങ്ങളൊരു ഇക്കാക്ക് പോലത്തെ ബന്താണ് അളിയനാണെന്ന് തോന്നന്നെല്ല ആളെ അന്നെ വിളിക്കലുല്ല ഇക്കാക്ക എന്ന് രീതിക്ക് വിളിക്ക തന്നെ ഇല്ല
ഉ അല്ല അളിയൻ വല്യ സീനാവൂല ചോര ആവത്തതോണ്ടെ ഇന്റളിയനൊന്നും വല്ലിയ സീനില്ല
താത്ത സീനാക്കുവല്ലോ അളിയൻ സീന ആക്കണ്ടല്ലോ
ആഹ് താത്തനങ്ങനെ സീനാകുല താത്ത പ്രേമിച്ചേട്ടിയതല്ലല്ലോ
ഏഹ്
താത്ത പ്രേമിച്ചേട്ടിയതല്ലേ
താത്ത
പ്രേമിച്ച് കെട്ടിയതല്ലേ
അല്ല ഹ് ഓളെ നടന്നില്ല
ഏ പ്രേമിച്ചിരുന്നോ
പ്രേമിച്ചിരുന്നു പക്ഷേ കല്യാണം പ്രേമിച്ചിട്ടല്ല അത് വേറെയായിരുന്നു
ങ്ങേ
പ്രേമിച്ചത് നടന്നില്ല ഏഹ
ങ്ങള് പാട്ടുപാടോ
ഇന്റേതായ രീതിയിൽ പാടുള്ളൂ അല്ലാതെ പൊറത്തുക്കൊന്നും ഞാൻ പാടലില്ല
ഇങ്ങളാവടെ മിഷൻ അടിച്ചിണ്ട്
ഏഹ്
ടൈലർ മിഷൻ
ടൈലർ മിഷനോ
ആഹ്
എന്തെ
സൗണ്ട് കേക്ക്‌ന്ണ്ട്
ആഹ്‌ അത് താത്തടിക്ക പക്ഷെ അതെങ്ങനെ അനക്ക്കേക്ണ് കൊറച് അപ്പറത്തല്ലേ
ഞാനാരര്തിങ്ങള്
ഏഹ്
ഞാൻ ആരാന്ന് കരുതി
അത് പിന്നെ ചെവി ഇവിടെ ആവുല്ലേ
ആ കേക്നില്ലേ
അയിക്കോട്ടെ എന്നിട്ട് വേറെ എന്താ
വേറൊന്നും അല്ല ഞാൻ ഇന്റെ ഇന്റെ ലൈഫ് പറഞ്ഞ കോളേജില് പറഞ്ഞാല് ഒന്ന് പ്രേമിച്ചടുക്ക ഒന്ന് അടി ഇണ്ടാക്ക
എന്താണിഞ്ഞ് പോവാൻ പോണ കോളേജിൽ പറ്റിട്ടുള്ള ഒരു ഇതുണ്ടാവുല്ലോ അത് എന്തൊക്കെ
അതന്നെയാ ഞാൻ പറഞ്ഞെ ഒന്ന് അടി ഒന്ന് പ്രേമിച്ചടുക്കണം ഒന്ന് അടി വേണം അക്കന്നെ ഉള്ളു പ്രേമം കൊണ്ട് നമ്മ വലിയ താല്പര്യല്ലട്ടോ വേറെ വിഷയം
ഓഹ് ആയിക്കോട്ടെ എന്തേലൊക്കെ കിട്ടിട്ടുണ്ടാവോ അല്ലെങ്കി താല്പര്യം ഇല്ലായിരിക്കൂലല്ലോ
ഏഹ്
എന്തേലൊക്കെ കിട്ടീട്ടുണ്ടാവും അല്ലാതെ താല്പര്യം ഇല്ലായിരിക്കൂലല്ലോ
കിട്ടീട്ടല്ല ഇപ്പത്തെ കാലഘട്ടത്തിന് പേടിയാ അല്ലാ വേറൊന്നും അല്ല പിന്നെർഞ്ഞാ വേർഞ്ഞത് പ്രേമി പ്രേമിച്ചു കഴിഞ്ഞാലേ
ഉം
ഞമ്മളെ കാര്യങ്ങള് നടക്കൂല നമ്മക്ക് ഫോക്കസ് ചെയ്യുല്ല നമ്മള കരിയർ ഫോക്കസ് ചെയ്യുല്ല
ഓഹ് അത് വിചാരിച്ചാ നടക്കും അതുപോലെ വിചാരിക്കണം എന്നുള്ളു എല്ലാരും ഒരു പോലെ ആവില്ലല്ലോ
ഫസ്റ്റ് ഇങ്ങട്ട് വരിയാണെ ഞാ ആലോചിച്ച്ട്ടോ പക്ഷെ ഇങ്ങിട്ടൊന്നും വരില്ല അതല്ലേ
ആഹ് അങ്ങ്ട്ട് വരില്ല അവിടുന്ന് തിരിച്ചിട്ട് ഇങ്ങോട്ട് വരേണ്ടി വരും
കോളേജില് ആകുമ്പോ ഇങ്ങട് വരുന്ന് തോന്നുന്നുണ്ടേ ഇവിടെ എല്ലാം കൂടിയൊരു
അങ്ങനെ ഇടുന്നുണ്ടെ ഇപ്പൊ ഇന്റെ ഇയറിലൊക്കെ ആയിട്ടുണ്ടാവും
ഏഹ്
അങ്ങനെ പി ഇന്റിയറിൽ എത്ര എണ്ണം ആയിട്ടിണ്ടാവും അവടെ അങ്ങനത്തെ ഒന്നും കാണാറ് പോലും ഇല്ല
നിങ്ങള് അങ്ങട്ട് പോയില്ല നിങ്ങള് നിങ്ങള് അങ്ങോട്ട് പ്രൊപ്പോസ് ചെയ്താ
ആഹ്
ചെക്കനെവിടെ ഇള്ളതാ
അടുത്തന്നെ സ്കൂളിൽ പഠിക്കുമ്പോ ഇള്ളതാ ആഹ്
സ്കൂളോ
ഞാൻ സ്കൂൾ പഠിക്കുമ്പോ ഇണ്ടായിനിരുന്നു
അപ്പ ഓൻ എത്രയിലായിനി
പത്തില് ഞാ ഒമ്പൈല്
അപ്പൊ ഏഹ്
ഞാൻ വേറെ സ്കൂളിൽ ചേർന്നതേർന്നു ഇന്ന് ഞാൻ ആദ്യം പഠിച്ച സ്കൂളിൽ ഏഴ് വരെ ഇണ്ടായിരുനുള്ളു പിന്നെ വേറെ സ്കൂളിൽ ചേർന്ന് അപ്പൊ പിന്നെ കൊറോണ ടൈം ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പഠിച്ചില്ല എനിക്കപ്പം ആരും അറിണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലെ ഞാ പുതിയ സ്കൂളിൽ ചേർന്നിരിക്കാരും എനിക്ക് ആരും അറിയിണ്ടായിന്നില്ല ഓഹ് പിന്നെ അന്ന് പിന്നെ ഇൻസ്റ്റാഗ്രാം വാട്സാപ്പ് ഒക്കെണ്ടായിരുന്നല്ലോ അപ്പൊ അങ്ങനെ മെസേജ് അയച്ചപ്പ ഞാൻ വിചാരിച്ചു ആണ് നിന്റെപ്പ പഠിക്ക ഏതെങ്കിലും ആരെങ്കിലൊക്കെ ആരിക്കും പിന്നെ ഇൻക്ക് മെസേജ് അയച്ചു
ഉ
പിന്നെ എനിക്ക് വേറൊരു പ്രൊപ്പോസൽ വന്നിരുന്നു പക്ഷേ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല അ ഇങ്ങനത്തെ സംഭവങ്ങളോട് അപ്പൊ എന്തായാലും ഇവ അയച്ചതല്ലേന്ന് വെച്ചിട്ട് ഞൻ അതീന്ന് ഒഴിവാൻ വേണ്ടിട്ട് ഇവരോട് ഇങ്ങനെ ഹെൽപ് ചോദിച്ചു ഇന്നോട് കൊറച്ചീസം സംസാരിക്കണം ഓക്കും പ്രശ്നം ഇണ്ടാരുന്നില്ല ഓന് പിന്നെ ആദ്യം നോക്കിട്ട് പറഞ്ഞിരുന്നില്ല
പിന്നെ ഓൻ ഇങ്ങളെ പ്രൊപ്പോസ് ചെയ്താ
പിന്നെ സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ചിട്ട് നല്ല ഫ്രണ്ട്സ് ആയി പിന്നെ ഇക്ക അങ്ങനെ പിന്നെ പ്രൊപ്പോസ് ചെയ്യ്തു ഇതിന് ഞാൻ ഓക്കേ
‌ അങ്ങക്ക് നിക്കാഹ് കയ്ചൂടെ
എന്തിന്
അണക്ക് പയ്നട്ടയിലെ നിക്കാഹ് കൈച്ചാലോ
കൈച്ചിട്ട് എയ്ജ് തമ്മില് വല്യ ഡിഫറൻസ് ഒന്നുല്ല പിന്നെ ഒരു
മാണ്ടാ ആഹ് ഒരു വയസ്സ് ആഹ് രണ്ടൊല്ലം കൂടി കയ്ഞ്ഞിട്ട് നോക്കലേ
പിന്നെ ഓൾക്ക് ജോലിയൊന്നും വാണ്ടേ പെൺകൊച്ചു പ്പോ പഠിക്കാന്
ഏഹ്
ആഹ്
അപ്പൊ ആലോച്ചൊക്കെ ഞാൻ ഒന്ന് ആലോയ്ച്ചു നോക്ക് ഒമ്പതിലോ പത്തിലോ ആവുമ്പളാരുന്നെയ് ഇപ്പഴും ഇപ്പെ ഞാന് ഇപ്പോ സെക്കൻഡറാന്നുണ്ടെങ്കിൽ ഓൻ തേർഡ് ഇയറ്
ആഹ് തേഡിയറ്
ആഹ് അപ്പൊ പിന്നെ ജോലി വേണ്ടേ
ബിസിനസ് ഞ ഇന്നാ ഞമ്മള ന്റൊപ്പം കൂടാൻ പറിം ഓൻക് പൈസ ഞാൻ കൊടുത്തോളാ
ഔ എന്ത് എന്തിന് കൂട്ന്ന് ഇതിലാ
ഞാൻ ബിസ് ഇതിലല്ല ഇതൊക്കെ സ ടൈം പാസ്
പിന്നെ എന്ത് ബിസിനസണാവോ
എന്ത് ഇൻക്ക് പോത്ത് ബിസിനസ്
അല്ല അയ്നുള്ള തലക്കെണ്ടോ
റ്റെ ഇണ്ടോന്നോ പെരുന്നാൾന് നമ്മള് കോടികളല്ലേ കളിക്കല്
ആയ്ക്കോട്ടെ ആയിക്കോട്ടെ വിശ്വസിക്കാൻ പറ്റ്ണതന്നെ ആണോ
പോത്തും കൂട്ടിയാളെ അറീല്ലെ അനക്ക് പോത്ത് പോത്ത് പെരുന്നാളിന് ആഹ് അയ്റ്റങ്ങളെ പോറത്തുന്ന് എറക്കും ന്നിട്ട് ഇബ്ട്‌ന്ന് നല്ല വെലക്കും മർച്ച്ക്കും ആ പൈസണ്ട്
അജ്ജോ റിച്ചാണല്ലോല്ലേ
റിച്ചാണോയ്ച്ച എളാപ്പ നയിച്ചിണ്ടാക്കിയ തന്നെല്ലേ പൈസക്കാര്ക്കാ അയ്ൻ ആദ്യ ഞാൻ ആ പൈസ ലോൺ എടുത്താ ആദ്യ ഞാൻ അഞ്ചുലക് അഞ്ചു ലക്ഷം രൂപ ലോൺ എടുത്ത് പേരക്കരോട് ലോൺ എടുപ്പിച്ച്
അഹ് എവിടുന്ന് ബാങ്കിന്നോ
ആഹ്
പെരക്കാർക്കന്നെ വിശ്വാസണ്ടോ
പെരക്കാർക്കെന്നെ വിശാസ പേരക്കാരോട് ഞാൻ പറഞ്ഞു അടുത്ത പെരുന്നാൾ കയ്ഞ നമ്മൾ ലോൺ അടക്കാറഞ്ഞെയ്
ഇന്നിട്ട് അടച്ചോ
ആഹ് അഞ്ച് അഞ്ചല്ല ആറ് കൊല്ലത്തിനേറ്റെ ലോൺ എടുത്തീനെ
ആഹ് ന്ന്ട്ട്
പെര്ന്നാള് പെരുന്നാള് കയിഞ് രണ്ടൂസം കഴിഞ്ഞപ്പം ബാങ്കട് തൊറന്നു
എസ്
അഞ്ചേ പത്ത് ബാങ്കിലണ്ട് കൊടുത്തു അഞ്ചു ലക്ഷംറുപ്യ പതിനായിരുർപ്യ പലിശി
പിന്നെ എന്തിന് ഡിഗ്രി പഠിക്കണോ ഇതിനങ‌ട്ട് എറങ്ങിയാ പോരെ
ഉം പിന്നെ അയ്ന് ലാബോണ്ടയ്നു മൂന്നാല് ലക്ഷം റുപ്യാ അടുത്ത സീസനിക് എറക്കാളെ ലാഭന്ന പക്ഷെ അയ്ന് നല്ല നയ്പ്പ്ണ്ട്ട്ടോ രാവിലെ ഒർക്കുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഒന്നൊന്നര മാസം ഒർക്ക് ഉണ്ടാവുല ഏഹ്
ഫുള്ളു ഇതിന് പിന്നാലെ നടക്കണ്ടേ
ആഹ് ഒന്നര മാസം ഒർക്കുണ്ടാവില്ല പക്ഷെ ഒന്നര മാസം കഴിഞ്ഞാല് പൈസെ
ആനക്കാരെലും ഹെൽപ്പിന് ഇണ്ടായിരുന്നോ
ഇൻക്കരുല്ലായിന്നു ഞാൻ ഇബടെ പണിക്കാരനെ നിർത്തിയീന്
ഉം ഉം
ഇങ്ങള് ഇങ്ങളെകൊറച്ചൂടി മുമ്പ് കണ്ട് മുട്ടൻണ്ടീനിട്ടോ
എന്തിന്
ഏഹ്
എന്തിന്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
ഞാനാആദ്യായിട്ട വിളിക്കല് ഇൻ ഇൻ ഇന്നേയ്റ്റാരേലും സംസാരിക്കാവരാണെങ്കി ഞാനാ രീതി സംസാരിക്കുമോ ഇൻക്ക്പ്പൊ സ്ട്രേഞ്ചറആണോ അങ്ങനെന്തിനാ വിവിചാരികൂല
ഇങ്ങൾന്റാരിന്ന നല്ലോ വർത്താനം പറ്ണകൂട്ടത്തിലാല്ലേ
ആഹ് വർത്താനംപറയുന്ന കൂട്ടകത്തിലൊക്കെ തന്നേ അങ്ങനെയാണല്ലോഇപ്പ ഞാന്ഓരോന്നിലു ചാടിയത് ന്റെ വർത്താനംകാരണം കാരണംഇൻക്ക് ഇതിനെപ്പറ്റിട്ടൊര് ഇഞ്ഞാവോ ഇവനികൈ നോക്കണേണ്ടെപ്പെനെന്നോ നോക്കണ്ടതാണ് പക്ഷെ ഇക്കയിനപറ്റീട്ടൊരു ഇത്
പ്രൊപ്പോസൽ വന്ന്നീ ആയിന്നീം ഏഹ്
ഇൻക്ക് അയിനെ പറ്റിയിട്ടൊരുതന്നെ ഇണ്ടായിരുന്നില്ല ഇൻക്ക് ഇഷ്റ്റണ്ടായിന്നില്ല അത് കല്യാണേ ഇക്ക അവടെപോയിനിക്ക ആലോയിക്കാപറ്റുന്നില്ല ഒക്കെ അന്ന് ഇണ്ടായിരുന്നു പിന്നെ എങ്ങനൊ ചാടിയതാണ്ന്നാ പറഞ്ഞത് അങ്ങനെണ്ട് ഏഴാം ക്ലാസ് പഠിക്കുമ്പോ ഇൻക്ക് എത്രണ്ണം വന്നതാ
അയിനുമാത്രോള്ള ചൊർക്കൊക്ക ഇണ്ടോ
അയിനുമാത്രം ഉള്ളതിൽവെച്ചിട്ട് വനീന്നല്ലേ
അങ്ങനെപറി ഇൻക്കൊരു പ്രൊപ്പോസൽ വന്നീനി എന്താ ച്ചാല് ഓൾക്മലയാളംഅറീല ഇംഗ്ലീഷും അറിള ഞാൻഎപ്പളും ഇങ്ങനെ വോയിസ് അയക്കണോല്ലോ
മലയാളംഅറിയില്ല ഇംഗ്ലീഷ് അറിയൂലന്നോ
ആഹ്
അപ്പൊ ഇജ്ജ്എന്ത വോയിസ് അയക്കേ
ആഹ് ഞാൻപറഞ്ഞ് അയ്ക്കോട്ടന്നാല് പറഞ് ഞാൻ ഇങ്ങട്ട്പോന്ന്
നല്ല ആൾക്കാരൊക്കെനോക്കിക്കോ ഇപ്പത്തകാലത്തൊന്നും നല്ലആൾക്കാരേകിട്ടാം പാടാണ്
എന്താച്ചാല് ഇപ്പൊ ഞാൻ ഇത് വരേ പ്രേമിച്ചീല്ല
ഇല്ല്യാന്നോ
ഉം
ഞാനൊരു ഇൻക്കറിയണെന്ന്ണ്ടെങ്കില് പ്രേമിക്ക്ണൊക്കെ നല്ലതാണ് പക്ഷെ പ്രേമിക്കാപോണആളെ ഫാസ്റ്റ്അറിയണം അല്ലാതെപോയി പ്രേമിക്കര്ത് ഫാസ്റ്റ് മീൻസ് എങ്ങൻത്തെ ആളായിരുന്ന് ആരേലും പ്രേമിച്ചിട്ടുണ്ടോന്നല്ല അഹ് പ്രശ്നല്ല അഹ്പ്പൊരാരായാലും ഇതാവോഅല്ലോ പക്ഷെ അതെങ്ങൻത്തെ ആളായിരുന്ന് ഓ ഇപ്പേ ഇജ്ജിപ്പോ ഒരുപെണ്ണിനെ നല്ലനോക്ക അപ്പൊ ആപെണ്ണ് എങ്ങൻത്ത ആളേര്ന്ന് കാരണം ഓനെ ചതിച്ചതാണോ അതോ വേറെഎന്തേലും പ്രശ്നാണോ അതൊക്കെ അറിയണം അത് ചിൽപ്പം അനക്കും കിട്ടും ഇഞ്ഞിപ്പ അന്നേകാട്ടും നല്ലതിനെ ആരേലും ഓൽകിട്ടിണ്ടങ്കി ഓളങ്ങനെ പോവൂലെ
ആഹ് ഇൻക്കന്താച്ചഴിഞ്ഞ ഞാൻ നാം ഇത് വരേ പ്രേമിച്ചിട്ടില്ല കൊറേ അമ്മാവുമ്പോൾ നോക്കിട്ടു ഇല്ലട്ടോ നോക്കീണ്ട്ട്ടോ ഞാൻ കൊറേ എണ്ണം നൊ ക്കീണ് പഷേ ഒന്നും സെറ്റവുല
ആഹ് പക്ഷ് നോക്കാനിങ്ങനെഒക്കെ നോക്കിട്ട് മതി പിന്നെറിഗററ്റടിച്ചാ കഴിഞ്ഞ് പിന്നെഒരുബാഡ് കിട്ടിയാ കയ്ഞ്ഞു
ഇൻഇൻക്ക് കാണ്ന്ന എല്ലകുട്ട്യാളോടും ക്രേഷ്അടിച്ചീണ്
അടികോലോ ഇങ്ങളെ സ്വഭാവ
എല്ലാ പെൺകുട്ട്യൾ എല്ലാ പെൺകുട്ട്യളോടും ഇൻക്ക് ക്രഷ് അടിച്ചും
അയിനു മാത്രം ഒക്കെ അയിനുമാത്രക്കള്ള കുട്ട്യാള് മാത്രള്ളു അവിടെ എല്ലാരിം അടിക്കും
എല്ലാരിഅടിച്ചീണ് ഇപ്പൊയി പെങ്കുട്ട്യളാരകണ്ടാലും ഇൻക്ക് ക്രഷ് അടിച്ചും
ഉം നല്ലത
നമ്മളൊന്നും സെറ്റാവില്ല അതാ കൊഴപ്പം
ഞാൻ പറയണ അഡ്വൈസ് പറഞ്ഞാല് അത് മാത്രള്ളൂ നോക്ക ഇല്ലെങ്കിൽ പാസ്റ്റ് അന്നെ നോക്കിക്കൊ അല്ലെങ്കിൽ ഫുള്ള് സംസാരിച്ച് കമ്പനിയായിട്ട് സ്വഭാവം സംസാരത്തിന്ന് സ്വഭാവം മനസ്സിലാക്ക പ റ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കില് സംസാരിച്ച തന്നെ അറിയാം
ഇപ്പം ഞാൻ വിചാരിച്ച് കോളേജ്